ഹലോ ആഹ് കേക്കാവോ
കേക്കാം കേക്കാം എന്തായിരുന്നു പണിയൊക്കെ
എന്താണ് പണി ഞാന് തെ ഇത്തിരി ഫുഡ് റെഡി ആക്കണു. അത്താഴത്തിനുള്ളത്.
ആഹ് ഇവിടെ അത്താഴത്തിനുള്ളതൊക്കെ റെഡിയായി ഓൾറെഡി.
കക്ക വാങ്ങിച്ചു കക്ക റോസ്റ്റാക്ക്‌ണു കക്ക ഇറച്ചി
ആഹ് അത് നന്നാക്കാനൊക്കെ പാടല്ലേ ക്ലീൻ ചെയ്യാൻ
ക്ലീൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും എന്നാലും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടില്ല. എളുപ്പുണ്ട് ഞാനപ്പൊ കൊറച്ച് വാങ്ങിച്ചു ഇന്ന്.
നന്നാക്കിയതൊക്കെ കിട്ടും.
ആഹ് നമക്കിവിടെങ്ങനെ കിട്ടൂല്ല ഇതു മാത്രം നന്നാക്കിതരില്ല ഷോപ്പില്. ഇത് കുറച്ച് സമയം എടുക്കൂലോ ഓരോന്നോരോന്ന് ചെറുത് പെറുക്കിപെറുക്കി റെഡിയാക്കി ഇടുക്കണ്ടേ
ആഹ് ഞങ്ങള് നമ്മൾ ഇവിടെ അങ്ങനെ മേടിക്കലില്ല ഒന്നാത്തെ കാര്യം വലിയ ഇഷ്ട ഇല്ല പിന്നെ ഇത് നന്നാക്കി കിട്ടിയില്ലെങ്കി പാട് പിന്നെ ഇത് കടകളിലൊക്കെ നന്നാക്കുമ്പോഴും എത്രത്തോളം ക്ലീൻ ആവുന്നുന്നു തോന്നണില്ല അതുകൊണ്ടൊക്കെ കൂടിയിട്ട്
ആഹ് ഇവിടെ ഇവടെ അങ്ങനെയല്ല ഇവടെ മക്കൾക്കൊക്കെ ഇഷ്ട്ടാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എടക്ക് വാങ്ങിക്കും പിന്നെ അതൊരു കൊറ കുറച്ച് സമയം നന്നാക്കാനൊക്കെ റെഡിയാക്കി എടുക്കാനൊരു കുറച്ച് സമയം എടുക്കൂന്നേള്ളൂ എന്നാലും നല്ലതാ. അതെ
ആഹ് അതെങ്ങനെയുണ്ടാക്കുന്നെ റോസ്റ്റ് ചെയ്യോ.
റോസ്റ്റ് ഫ്രൈ ചെയ്യും റോസ്റ്റ് ചെയ്യും ഞാനിപ്പം റോസ്റ്റ് ചെയ്യാണ്. നമ്മുടെ എളുപ്പാ ഒരുപാട് വലിയൊരു റെസിപ്പിയൊന്നും അല്ല. ഇത്തിരി സവോളേം പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴ ത്തി ആഹ് അതില് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മുളക്പൊടി ആ പിന്നെ ഗരം മസാല ലേശം അത് തക്കാളിയും ചേർക്കും തക്കാളിയും ചേർത്തിട്ട് അതെല്ലാം ചേർത്ത് വഴറ്റി അതിലേക്ക് കക്ക വേവിച്ചത് ചേർക്കുവാണ് ഞാൻ ചെയ്യാറ്. പിന്നെ അതല്ലാതെ നമുക്ക് ആ റോസ്റ്റ് ആ തുപോലെതന്നെ പിന്നെ നമക്ക് വെണെങ്കില് പ മീനെ വേവിക്ക സെപ്പറേയ്റ്റ് അത് വേവിക്കാതെ തന്നെ ആഹ് ഇതെല്ലാം വഴ ത്തീട്ട് അതിലേക്ക് കക്ക ക്ലീൻ ചെയ്ത് കക്ക ചേർത്തിട്ട് അങ്ങനെയും ആക്കിയെടു ക്കാം ഞാൻ പക്ഷെ ഇതിപ്പോ സെ പ്പറേറ്റ് വേവിച്ചു ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക്പൊടിം ചേർത്ത് വേവിച്ചെടുത്തു.
ഓ ഇത് ചെലവർക്കൊക്കെ അലർജി ഉണ്ടാക്കുംന്ന് പറയുന്നകേക്കാം വയറിനൊക്കെ
ആഹ അത് ക്ലീ ൻ ചെയ്യാതിരുന്നാലും പിന്നെ ചില സീ ഫുഡ്സ് അങ്ങനെയാണല്ലോ ചില ആളുകൾക്ക് പറ്റൂല
ആഹ് അ നമ്മൾ ഇവിടെ അങ്ങനെ മേടിക്കലില്ല. പൊതു ചെമ്മീൻ മേടിക്കും
ആഹ് ഇവിടെ അങ്ങനെ ആർക്കും പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഇതുവരെ കൊഴപ്പൊന്നും വന്നിട്ടില്ലാത്തൊണ്ട് വാങ്ങിക്കാറുണ്ട്.
പിന്നെ ഇവിടെഉണ്ടല്ലോ പണ്ട് എന്റെയൊക്കെ ചെറുതിലെ ഈ പൊഴയിൽ നിന്ന് കക്ക വാരി കൊണ്ടന്ന് ഈ പൊഴയിലെ വെള്ളം എറക്കി കഴിഞ്ഞ് കഴുമ്പോ നമ്മുടെ ഇവിടെടുത്ത് പുഴയുണ്ട് അപ്പൊ അന്നൊക്കെന്ന് പറുമ്പോ മണൽ വാരലും മണൽണിയ ഒക്കെ ഉണ്ടായിരുന്നു
ഓ
അപ്പൊ അന്നേരം ഈ കക്ക മേടിച്ച് കക്ക വാരൻ പറ്റും നമുക്ക് ഈ വെള്ള വിറക്കി നക്കണ സമയത്ത് പുഴയില് വലിയ കക്കകളായിട്ട് ഇങ്ങനെ വരും. അപ്പൊ എന്ത്ന് ചെയുന്നെച് കഴിഞ്ഞ ൽ ഇവര് പണിക്ക് പോയിട്ട് തിരിച്ച ച് വരുമ്പോ ഈ കക്ക കുറ എടുത്തൊണ്ട് വരും അ അത് ആ അതിന്റെ പുറന്തോടും കൂടെ കൂടിയൊണ്ടിുന്നേ എന്നിട്ട് അത് എന്ത് ചെയ്യന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് പുയു ങ്ങും വെള്ളത്തിലട്ട് പുയുങ്ങി കഴിയുമ്പൾ ഇതിങ്ങനെ വിടർന്ന് വരും അടഞ്ഞായിരിക്കും ഇരിക്കുന്നേ ആഹ ശരിക്കും അടഞ്ഞ തന്നെ ഇരിക്കുന്നേ.
ക് ണ്
ആഹ അങ്ങനെ തന്നെയ ആയിരിക്കും ഇത് പിന്നെ കൊറച്ച് കുറച്ചും കൂടെ വലുതാ നല്ല വലിപ്പം ഉണ്ട് അപ്പം ഏ എന്നാത് കഴിഞ്ഞഞ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇത് ഫസ്റ്റ് അവര് അത് ഇങ്ങനെ ക്ലീൻ ചെയ്യണത് എന്റെ ഒരു ചെറിയൊരു ഓർമ്മയായിട്ടുള്ളൂ പുഴുങ്ങിയ എടുക്കും എന്നിട്ട് അവര്തെന്തോക്കെ കാണിച്ചെടുക്കും കുറച്ച് വലുതാ ചെറുതലിയൊക്കെ ഞാൻ കഴിച്ച തോ ർക്കണ്ടേ ഇപ്പൊ പിന്നെ അതൊന്നും കിട്ടലില്ല കക്കത്ത് ഇല്ലാത്തതാണോ അതോ ഇനി ഏ നമ്മളൊന്ന് അപ്പൊ അതിനൊന്നും പോവാത്ത കൊണ്ട് കിട്ടാത്താണോന്ന അറിയില്ല.
ഇല്ലല്ലോ അപ്പൊ ഇനിയിപ്പം അങ്ങനെയൊന്നും ഇല്ലായിരിക്കും ചിലപ്പം.
അതായിരിക്കുംന്ന് എനിക്ക് തോന്നുന്നുകിട്ട- കിട്ടലില്ല അത് നല്ല കറുത്ത കളറാ അതിന്റെ പുറന്തോടിന് പിന്നെ അതിന്റെ ഉള്ള് നല്ല രസമാണ് നല്ലായിട്ട് തിളങ്ങും. പിന്നെ ഞങ്ങ അത് കഴിഞ്ഞിട്ട് ആ കക്കയുടെ അതൊക്കെ എടുത്തിട്ട് ആ അതിന്റെ പുറന്തോടെ എടുത്തിട്ട് വഴിയിൽ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെക്കും. നടക്കണ വഴിൽ ഇങ്ങനെ ഒരു വഴി പോലെ നമ്മളിങ്ങനെ ഉണ്ടാക്കല്
കക്കയുടെ കക്ക തൊണ്ട് വെച്ചിട്ട് പിന്നെ അത് നമുക്കല്ലാതിം പിന്നെ നീറ്റി എടുക്കുവോ നക്കെ ചെയ്യാലോ ചുണ്ണാമ്പ് ഉണ്ടാക്കി നോക്കി അതല്ലേ ക
ആഹ ആ അത് ആ കക്കത്തോടാണോ കുമ്മായി ഉണ്ടാക്കുന്നത് ആ
ആഹ ഈ കക്കത്തോടാണെന്നാണ് പറയണുന്നത്
ആ ആ അത് അയിെപ്പറ്റിട്ട് എനിക്ക അത്ര അറിയില്ല
കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ളരു സംഭവം തന്നെയ ഇത്
ആഹ് എന്റെ മോന് അതൊന്നും കഴിക്കില്ല എന്റെ മോന് കൊറെ ടേസ്റ്റുകൾ ഭയങ്കര പ്രശ്ന കക്ക കഴിക്കില്ല ചെമ്മീൻ കഴിക്കില്ല ഞാൻ ചെമ്മീൻ ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ എന്റെ മോൻ ഹ് റൈസ് മാത്രം കഴിച്ചിട്ട് ചെമ്മീൻ ബാക്കി വെക്കും പിന്നെ ചെമ്മീൻ കഴിക്കും എങ്ങനെയാന്ന് വെച്ച്കഴിഞ്ഞാ ചെമ്മീൻ ആഹ മറ്റേ വെളുത്തുള്ളിയും ഇഞ്ചിയും ഏ മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് മസാല പെരത്തില്ലേ അങ്ങനെ വരട്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തി തേഞ്ഞഞ് കഴിഞ്ഞ അതില് കഴിക്കും അത്രേ ഉള്ളൂ അത്
ഒരിക്കും ചെമ്മീനും ഇതുപോലെയാണ് ഒത്തിരി അങ്ങനെ വേവിക്കാനൊന്നും പാടില്ലാന്നാ അപ്പോൾ അതി്ന്റെ ടേസ്റ്റ് പോകുമ്പോ ഒരു റബ്ബറി ഇതിലേക്ക് പോകും അങ്ങനെ ആകുമ്പോൾ ചെമ്മീയും കൊള്ളും
റ്റ ഒരു വേവ ഉള്ളൂ ഒരു രണ്ട് മിനിറ്റ് ഒരു വശം ഒന്നും ച്ചിടും അടുത്ത വശം ഒരു മിനറ്റ്മർ ച്ചടും അപ്പോത്തേക്കും ആ ഒരു ടെക്സ്ചർ ആണെങ്കിൽ അത് മാത്രം കഴിക്കുകള് അല്ലാതെ അതിന്റെ അ അപ്പറത്തേക്ക് ഒരു പീസ ഒഴിക്കൂല അ ഈം ബിരിയാണിയിലൊക്കെ ഞാനപ്പൊ എന്നാ ചെയ്ന്ന് വെച് കഴിഞ്ഞാ ചെമ്മീൻ ബിരിയാണിണ്ടാക്കി കഴിഞ്ഞ് കഴ്മ്പം. നമ്മക്ക് എഹ് ചോറിലെന്നെ മിക്സ്യ്ത് കഷ്ണങ്ങൾ എടുക്കും. അവന് വേണ്ടി മാത്രം കൊറച്ച് എട്ത്തിട്ട്. അത് അങ്ങനെയൊന്ന് ഏഹ് ഫ്രൈ ആക്കി കൊടുക്കും. അന്നേരം കഴിക്കും പക്ഷേ എന്നാലും സാധാരണ മീനുകളൊന്നും കഴിക്കുന്ന രീതീല് ആള് കഴിക്കില്ല. പിന്നെ ആഹ് കക്ക ഒട്ടും കഴിക്കുല്ല കാരണം കക്കക്കൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു
അത് ഇത്തിരിയാ റോസ് റോസ്റ്റിയ്യില്ലേ നമ്മള് റോസ്റ്റ്യ്ത് കഴുമ്പോ അതിങ്ങനെ വരട്ടി വരട്ടി എടുക് ത്താമതി അപ്പോ അങ്ങനെ വരട്ടി കുറേ ഡ്രൈ ആയി കഴിയുമ്പോ ആ ടേസ്റ്റ് മാറും. പിന്നെ ഇത്തിരി ഗരം മസാലയൊക്കെ ചേർത്താ ആ ടേസ്റ്റ് ശെരിക്കും വരൂല്ല.
ആ പഷേ എങ്ങനെയാന്ന് പറഞ്ഞാലും അത് കക്കയാന്ന് മനസ്സിലാവും എന്നാ കഴിക്കൂല അതുപോലെ കൂൺ കഴിക്കില്ല. എന്ത് കൂണാന്ന് പറ ഞ്ഞാലും ലോകോക്കെ ഇടിഞ്ഞ് വീഴുവാണ് എനിക്ക് വേറെ ഒന്നും കറിയില്ലാന്ന്പറഞ്ഞാലും കൂൺ കഴിക്കില്ല. എന്താന്നെനിക്കറിയില്ല ഇവിടെ ഞങ്ങക്ക് നാടൻ കൂണൊക്കെ കിട്ടും പറമ്പിന്ന് ഒക്കെ കി ട്ടും ആഹ് അപ്പ ഈ നാടൻകൂൺ കിട്ടി കഴിഞ്ഞഴിയുമ്പം ഏഹ് ഞാനിത് ഓ കൊച്ചാലോ കഴിക്കട്ടെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ വെള്ളാരം കൂണായിരുന്നു. ഒര് തവണ കിട്ടിയത് എന്നിട്ട് ഇത്. സ്കൂള്ൽ കൊടുത്തു വിട്ടു സ്കൂളിൽ കൊടുത്തിട്ടിട്ട്. അപ്പ ഞാൻ ടീച്ചറ്നോട് പറയാനും വിട്ട്പോയി. ആ കൊച്ച് എന്തു ചെയ്തെന്നേച്ചുകഴിഞ്ഞാ അത് അങ്ങനെ തന്നെ വേസ്റ്റിൽ കൊണ്ടേ കളഞ്ഞു. ഇത് കഴിക്കില്ലാന്ന് ഞാൻ ചിന്തിക്ക്ണില്ല ഞാൻ വിചാരിച്ചു കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് ഒള്ളതിന്റെ കൊറെ കൊടുത്ത് വിട്ടു. ഈ മോനത് ആഹ് ഉമ്മീ ഞാനത് കഴിച്ചില്ലാട്ടോ. ഞാനത് ഫുള് വേസ്റ്റിലിട്ടൂന്ന് പറയും അന്ന്ട്ട് ഞാൻ മിസിനെ വിളിച് അവന്റെ മിസ്സ് പറയാ ഞാൻപോലും അറിഞ്ഞില്ലല്ലോ ഞാൻ അറിഞ്ഞാരുന്നെങ്കി ഞാനെങ്കിലും കഴിച്ചേനേ അത്. ശ്ശോ ഞാനെന്നും അവന്റെ കറി എന്നാന്ന് പോയി നോക്കണേ ഇന്ന് ഞാൻ പോയ് നോക്കിലന്ന് പറയും. അങ്ങനത്തെ കൊച്ചാണ് അത്. അത്പിന്നെ ഞാൻ കൊടുത്ത് വിട്ടിട്ടില്ല. കഴിച്ചില്ലേ വേണ്ട കൂണോക്കെ അങ്ങനെ കൊടുക്കാൻ നമ്മക്ക് ഇല്ലല്ലോ. ഒന്നാമത് ഈ എണ്ണ ചുട്ട അപ്പമാതിരി ഒര് ഇച്ചിരിയ കിട്ടണേ അത് പഷേ ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോ.
മോൻ അങ്ങനെയാ കൂണോന്നും പിടിക്കൂല ചെറിയാൾക്ക് മൂ ത്താള്തെല്ലാം കഴിച്ചോളും. അതോണ്ട് പഷേ നമ്മക്ക് ഈ പറഞ്ഞ പോലെ കിട്ടാനില്ലാത്തൊരു സാധനണല്ലോ വാങ്ങിക്കാൻ ഒന്ന് വാങ്ങിക്കുമ്പോ അത് വേറൊരു ഇത് നമുക്ക് പറമ്പീന്ന് ക്കന്നെരം കിട്ടുക ലൈവ് കൂണൊക്കെ കിട്ടുകാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ അതിന്.
ആഹ് ഞങ്ങക്ക് ഏഹ് ആഹ് ഒര് രണ്ടു കൊല്ലം മുന്നാ അത്. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങക്ക് പിന്നെ ഒരു മൊള കൂൺ പോലും കിട്ടില്ല. ആ സമയത്ത് ഞങ്ങക്ക് കൊറെ കൂൺ കിട്ടി. അത് കഴിഞ്ഞ് ഒന്നും കിട്ടില്യ എന്തായാലും കൊഴപ്പല്യാ
ഇപ്പൊ കൂണിന്റെ സമയംല്ലേ ഇപ്പം. കൂണൊക്കെ പറമ്പ് ഇപ്പിമഴയൊക്കെ ഇണ്ടാവുമ്പോ അറിയില്ല. മഴേക്കേ ഇണ്ടാവുമ്പോ. കൊള്ളില്ലാത്ത കൂണൊക്കെ, ഈ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കൂണൊക്കെ വേണ്ടത് ഇണ്ടാവ്ണ്ട്. നല്ല കൂണ് ഉണ്ടാവൂന്നാ നല്ല കൂണ് ഉണ്ടാവോന്ന് അറിയത്തില്ല.
കൂണിടിന്നൊക്കെ പറയുന്ന പോലെ ഇടിയൊക്കെ വെട്ടി കഴിഞ്ഞ് കഴിയുമ്പയ കൂൺണ്ടാവുന്നേ. ഇപ്പൊ ചെറിയ മഴക്കാലാന്നൊള്ളു എനിക്ക് തോന്ന്ണ് കർക്കിടകത്തിനോട് അനുബന്ധിച്ച് അങ്ങനെ. ആഹ് അല്ല ഇടവ മാസത്തിലാണോ ആഹ് ആഹ് ആഹ്
അറിയില്ല. അറിയില്ല നോക്കാം പ്രതീക്ഷിക്കാം കോണ്കിട്ടോന്നൊക്കെ
ഞങ്ങക്ക് വിടെ കാട ഭക്ഷ ഇവിടെ കൊറെേ സ്ഥലങ്ങളുണ്ട്. കൂൺ ഉണ്ടാവണേ പക്ഷെ അതിലൊരു കുഴപ്പം എന്താന്ന് വെച്ച കഴിഞ്ഞാ. ഒരുപാട് ആളുകൾക്ക് ആ സ്ഥലങ്ങൾ അറിയാം അപ്പൊ ഇവര് രാവിലെ തന്നെ പോയി നോക്കിട്ട് അവരത് പറിച്ചെടുക്കും അപ്പൊ നമ്മള് ചെന്ന് കഴിയുമ്പോൾ ചെലപ്പം ഒന്നും ഉണ്ടാവൂല. ആഹ അതാണ് ഒരു കുഴപ്പം വരണത് അപ്പേ
നേരത്തെ അതിൻ വേണ്ടി മെനക്കിട്ടൊക്കെ പോവാണെങ്കിൽ ചിലപ്പ
കിട്ടും. പിന്നെ ഈ സാധനം ചെലരുടെ കണ്ണി കിട്ടൂല. കണ്ണി പിടിക്കൂല എന്നൊക്കെ പറയും. അതൊക്കെ ഒരു ഭാഗ്യ എന്ന് പറയുന്ന മാതിരിയ കൂണ് മുമ്പ് പോണ ആൾക്ക് ചിലപ്പോ കിട്ടില്ല. പക്ഷെ പുറവെ പോണ ആൾക്ക് കിട്ടുകയും ചെയ്യും.
വിശ്വാസങ്ങൾ കുറെ ഉണ്ട് ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയയാണെങ്കിൽ കൂണ് കിട്ടൂല്ല എന്ന് പറയും ഞമ്മക്ക് പൈസ കിട്ടോ അല്ലെങ്കി യ അങ്ങനെ സാമ്പത്തികം മെച്ചപ്പെടുന്നൊ രു അവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നതങ്കിൽ നമുക്ക് നമുക്ക് അന്നേരം കൂണ് കിട്ടും. അങ്ങനെ കിട്ടിയാൽ നമുക്ക് ഒത്തിരിപൈസ കിട്ടുന്നൊക്കെ പറഞ്ഞ്
ആഹ് അങ്ങനെയണെകി ഞങ്ങൾക്ക് ഇപ്പൊ ഒട്ടും കിട്ടില്ലായിരിക്കും. അപ്പൊ ഞങ്ങക്ക് ഈ കൊല്ലം അങ്ങനെയാണെകി ഞങ്ങക്ക് ഈ കൊല്ലം കൂൺ കിട്ടില്ല. ആഹ് ശരിയാട്ടോ. ഏ ചെലപ്പോ ശരിയ പിന്നെ ഇത് ഇപ്പൊ ഓരോ മിത്തൾല്ലേ. പല ആളുകൾ പലതും പറയുന്നു നമ നമ്മൾതെല്ലാം കേൾക്കുന്നു. ഏ കൊറ ആളുകളത് ഫോളോ ചെയ്യുന്നു.
താൻ ആഹ് പര പരന്ന് പരന്നിങ്ങനെ വരും. അവര് ശരിയാണ് അപ്പം അത് അവരുടെ ഒരു വിശ്വാസം അത് അടുത്ത ആള് കേക്കുമ്പോ അവർക്ക് അങ്ങനെ വന്നു, അപ്പം നമുക്കും വരുവായിരിക്കും അങ്ങനെ
പിന്നെ ഇതൊക്കെ കൊറ നമ്മള് വിശ്വസിക്കുന്ന രീതിയിലായിരിക്കും നമ്മ ക കാര്യങ്ങൾ വന്നു ചേർന്ന് എനിക്ക് അങ്ങനെ പലതും തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പം നല്ലത് ചിന്തിച്ച കഴിഞ്ഞാ എച ഴിഞ്ഞാ ഇപ്പൊ ശകുനം നോക്കുന്നത് ഒരു പരി രിതി വരെ അത് നമ്മുടെ മനസ്സിന്റെയാന്ന് എനിക്ക് തോന്നിട്ടുണ്ട് ചില സ സാഹചര്യത്തിൽ നമുക്ക് തോന്നും ഷോ ഇന്നിപ്പോ അവരെ കണ്ടോണ്ടായിരിക്കും നമുക്ക് അങ്ങനെ സംഭവിച്ചേ. എന്ന് നമുക്ക് തോന്നും. പക്ഷെ ശരിക്കും ചെറിയ രീതിയിലൊന്ന് മാറ്റി നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ
എല്ലാ കാര്യങ്ങളും ഏറെക്കുറ അങ്ങനെ തന്നെയാണ്. കാരണം വെച്ച ഇപ്പം എ ഒരു കാര്യം നമുക്കിത് സാധിക്യുല്ല്യന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് സാധിക്കില്ല ക്ഷേ അത് ത്ര ബുദ്ധിമുട്ടുള്ളതാണ് എത്ര റിസ്ക് ടുത്ത് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഇത് എന്നെക്കണ്ട് പറ്റും ഞാനിത് ചെ ചെയ്യുംന്ന് വിചാരിച്ചാൽ ചിലപ്പോ നമുക്കത് ഈസി ആയിട്ട് സാധിക്കും. എത്ര ബുദ്ധിമുട്ട് ള്ളണ് മനസ്സാണ് മനുഷ്യനെ പല രീതിയിലേക്കും ചിന്തിപ്പിക്കു യോം പ്രവർത്തിപ്പിക്കൊയോ ചെയ്യുന്നത് അതെ
ഇപ്പ നമ്മള എപ്പോഴും പോസിറ്റീവ് ആയിട്ടരിക.
റ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് ആ ഇരിക്കുക. അപ്പം അന്നേരം നമുക്കും നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കാം.
പിന്നെ പറയുന്ന പോലെ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോല് വേറെ ആര്ടെ കയ്ൽ കൊട് തിരിക, നമ്മൾ തീരുമാനിക്കാ നമ്മളാണോ നമ്മൾ സന്തോഷിക്കണോ നമ്മൾ സങ്കടപ്പെടണോ, ഇതൊക്കെ നമ്മുടെ കൺണ്ട്രോളിലയിരിക്കണം. അതല്ലാതെ ഓ വേറൊരാള് പറഞ്ഞു ഓ അവരി ഇന്ന് അങ്ങനെ പറഞ്ഞു. ഇന്ന് എന്റെ ദിവസം പോയി അങ്ങനെയൊന്നും നോക്കി ജീവിക്കാനും പറ്റില്ല ഒന്നും പറ്റൂല. അപ്പം പക്ഷെ അതൊക്കെ എന്നാന്ന്റിയോ കണ്ടെത്തുക പിന്നെ അത് തന്നെയല്ല നമ്മൾ